എന്തൊക്കെണ്ട് വിശേഷം
എന്താ അങ്ങനെ പോണു
ക്ലാസ്സ് ഒക്കെ എങ്ങനെ പോണു
ക്ലാസ്സ്ല്ലല്ലോ ഇപ്പൊ
ആ അതല്ല ആ തേർഡ് ഇയർ എങ്ങനെ പോണു
തേർഡ് ഇയർ ഒക്കെ ഭയങ്കര ടെഫാ ഇഞ്ഞ്പ്പതാ നവംബറില് അട്ത്ത എക്സാം വെര്ണ് ണ്ട് ഫിഫ്ത് സെമ്മ്ന്റെ
ഉം അതാണ് എക്സാം എത്ര പെട്ടെന്നാ വരുന്ന വെച്ചിട്ടാ ഒന്ന് കഴിയുമ്പഴക്കും അടുത്തത് ഒന്ന് ആവാരായി ഇനിപ്പ ഇന്റണല്ന്ന് പറഞ്ഞി ഇപ്പ നേർത്തിം വരും
ആ മനുഷ്യനന്നെയ ഫുള്ള്
ഉം എങ്ങനെണ്ട് ക്ലാസൊക്കെ ഞങ്ങള്ക്ക് ഇപ്പ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടാൻ തൊടങ്ങി
ഞങ്ങക്കും തുടങ്ങിക്ക്ണു പഠിക്ക്ണ് ല്ലാർഞ്ഞ്ക്കാണ്ട്
അതെ കാരണം സ ശെരിയാണ് എന്നാ സാറുമാര് പറയ് ണുണ്ട്ട്ടോ നമക്ക് സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്ന സിലബസ്സല്ല തെര് ന്നത് പറയിണ് ണ്ട് ണ്ട്
ഓലന്നാ അറിയ ഓലിക്ക് സ്പീഡ് കൂട്ടി ഇട്ത്താ മതി ഇതൊക്കെ പഠിക്കേണ്ടേ നമ്മളല്ലേ ക്ക എട്ത്ത് പോയാ പോലെ
അതെ എ എല്ലാ സെമ്മിനും ഇത്ര ത്ര കട്ടിയുള്ള ബുക്കൊള് അവര് അതൊക്കെ ഒരു വർഷത്തിനാത്രെ പഠിച്ചായിര്ന്ന്
നമുക്ക് നമുക്ക ആറ് മാസം ന്ന ഒരു സെമ്മിന്റെ കണക്ക് പക്ഷെ ആറ ട്ട്ണ്
ഇല്ല അതിന്റെ എടെൽ ഓണത്തിന്റെ ലീവ് വരും
ക്രിസ്മസ്
അ ടിളുണ്ടാവുല്ലോ കോളേജ് ആവുമ്പോ പരിവാടി വാണല്ലോ
ഉം അപ്പൊ അയിന്റെ കൊറെ ഇതോളും ക്ലാസ് എട്ക്കാതെ പിന്നെ ടീച്ചേഴസിന് ലീവ് വേറെണ്ടാവും
അതെ അതുണ്ടാവും പിന്നെ ഇപ്പൊ ഫിലിം സ്റ്റഡിയൊക്കെ ആവോണ്ട് സിനിമ അങ്ങ്ട്ട് ഇട്ട് തരി രണ്ട അവർ അങ്ങനെ പോവും
നമ്മൾ അയിനെ അനലൈസ് യ്യാ സ്വന്തായിട്ട്
ആ അതാണ് അല്ല പക്ഷെ ഇപ്പത്തന്നെര് പറയിമ്പോ നല്ല കട്ടിയുള്ള സിലബസ്സും ഒറ്റടിക്കൊക്കെ ഒരു ദിവസം ഫുള്ള് ക്ലാസ്സ്ന്നെ എടുക്കാണെങ്കിൽ മടുക്കും ചെയ്യൂട്ടോ
നമുക്ക് ഇവര്ക്കൊക്ക ഓരോ ക്ലാസ് ല് ഇങ്ങനെ മാറി മാറി പോയാ മതി നമ്മക്ക് ഇവിട പിന്നെ ഒന്നിഇരുത്തിട്ട് എല്ലാരു പറയ്ണ നമ്മ കേക്കണ്ടേ
അത്യാവശ്യ ശരിക്കും പറഞ്ഞാ രണ്ട് ഇയർ കഴിഞ്ഞുന്ന് പറയുമ്പോ വളരെ പെട്ടെന്ന് പോലെ തോന്ന എത്ര സെ നാല് സെമ്മ് എഴുതി തീർത്തോന്ന് പറയുമ്പോഴേ
ഇനിപ്പോ ഈ ആറ് അയിനീക്കാളും സ്പീഡിൽ പോവും
എനിക്കാണെിൽ തേർഡ് സെമം ഇനി എഴുതാൻ കടക്കണു എനിക്ക് ചിക്കൻബോക്സ അവോണ്ട് അത്എഴുതാൻ പറ്റീട്ടുണ്ടായിരുന്നില്ല ഉം എനിക്കരു സെമം കൊള്ളല്ലാതാതി
ഇനി എങ്ങനെ അതൊക്കെ കൂടത പഠിച്ചെടുക്കാ ഈ സമയന്റെല്ലേ
അതാണ് പ്രശ്നം പന്ത്രണ്ട് സബ്ജക്ട ആാണ് ഒറ്റടിക്ക് എഴുതേണ്ട് അമ്മ പറയണണ്ട് പത്താം ക്ലാസ്സില് പത്ത് സബ്ജക്ട് എഴുതിയതല്ലേ ചോദിക്കണണ്ട് പക്ഷെ അതുപോലെ തോന്നണില്ല അത് വല്ലാണ്ട് കട്ടിയും
പത്താം ക്ലാസ്സത്തെ ബുക്ക് എന്നൊക്കെ പറഞ്ഞാ നമ്മുക്ക് അറിയും ലെ ഇത് കടു കടുവട്ടി ഈ ഇതല്ലേ
സിലബസ ആണ് അതാണ് പ്രശ്നം ആയിെ പത്താം ക്ലാസ് എന്ന് പറയുമ്പോ അത് അപ്പ പഠിച്ച അപ്പ എഴുതയാണ് ഇതിപ്പോ രണ്ടു സെമം കഴി യും കൊണ്ട് അതോടെ ആ ഒരു ടച്ചേ വിടുകയാണ് പിന്നെ മൈനർ അത് ഇത് പറയുമ്പോ തന്നെ
ഒക്കെകൂടെ തലയിൽ കടന്നതാവല്ലേ
സത്യം എന്നാ പ്രാക്ടിക്കൽസും അതൊക്കെ എഴതി പ്രാക്ടൽസ് ഒക്കെ ചെയ്ത കൊണ്ട് കൊഴപ്പല്ല ഇനി തിയറി മാത്രം എഴുതിയാൽ മതി ഇ പ്രാക്ടല കൂടെ അതുകൂടെ എഴുതിട്ടില്ലെങ്കി പെട്ടേന ഞാന്
എന്നാലും അതും പഠിക്കണ്ടേ ആറും ആറും പന്ത്രണ്ട് സബ്ജക്റ്റ് ഇച്ച ത് സമലം ആണെങ്കിൽ ഒരു സപ്ളിയ ഉള്ളോ അതന്നെ ഇച്ച പേടിയാവണണ്ട് എങ്ങനെയ എന്താണ്
സത്യ എന്റെ ഒപ്പമ ഉുള്ളവരൊക്കെ അങ്ങനെ പറയണണ്ട് ഒരു സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയവര് പറയണണ്ട് അയ്യോ എങ്ങനെ തീർക്കുക ഇത് നീ വീണ്ടും പഠിക്കേണ്ടായി അപ്പൊ ഞാൻ ന്റെകാര്യം ആലോയിക് ഞാനൊരു സെബ് മൊത്തം തീർക്കണം അതാണ് എന്റെ ഫാമിലിള്ളരു ഫാമിലി ഉള്ളരൊക്കെങ്ങനെ ചോദിക എന്തെങ്കിലും കാര്യമായിട്ട് നമ്മ സംസാരിച്ചണ്ടിരിക്കണ്ട ഇടയിലായിരിക്കും അനക്ക് തേർഡ് സെമം അല്ലേ ഫുള്ള് സപ്ലൈ ആക്ക് അതോടെ ആ മോടങ്ങട്ട പോവും അതാണ് സങ്കടം ആഹ സത്യം ഏ എക്സാാംന്ന് പറയുമ്പോ
ഡൗട്ട് ഒന്നും വരത്തില്ല
സത്യ ഈ എക്സാം എന്നുള്ളരു കടമ്പ എപ്പഴാ തീരല്ലേ ലൈഫില് എന്തിന ഒരു എക്സാമ് നമുക്ക് പത്താം ക്ലാസ് പിന്നെന്താ അതാണ്
ഇപ്പ നാനെ പിഎസ് സിക്ക് രജിസ്റ്റർ ചെയ്തെകുണു അതിനിപ്പ എന്താ പഠിക്ക എങ്ങനെ പഠിക്കും ഒന്നും അറിയില്ല
അതെ ഇനിയിപ്പോ റിട്ടേൺ എക്സാം അല്ലെങ്കിലും വൈവ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് പോട്ട് എ എന്തേലോക്കൊരു ഒരു എക്സാം ഉണ്ടാവും എല്ലാത്തിനും
എല്ലാറ്റനും ഉണ്ടാവും എക്സാം ഇല്ലാത്ത ജീവിതല്ല പഠിക്കയാണോ എക്സാം ഉണ്ട് ആഹ പഠിക്കണോ എക്സാാം ഉണ്ട് ജോലിയണോ എക്സമുണ്ട്
ഉണ്ട് പിന്നെ എന്താച്ചാ പത്താം ക്ലാസ് ത്തും പ്ലസ് ടും പോലെ നാട്ടുകർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ല എത്ര എ പ്ലസ്സാ എത്ര എപ്ലസ്സാന്നുള്ളതില്ല ഇത് പാസായോ ന്നാ ചോയ്ഴ്ക അത് സപ്ലി കിട്ടുമ്പോള്ള പ്രശ്നം
ഈ നാട്ടുകാര അതുപോലെ ഫാമിലിന്റെ ഒക്കെ പ്രഷർ കൊണ്ട് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യുണേ ഒരു പ്ല രേ രണ്ടു പ്ലസ് അങ്ങനെ ഒരു മാർക്കിനൊ പോയിക്ക പക്ഷെ ഇവർക്ക് ഭയങ്കര എന്താ ഇവർ
അവര് ചോദിക്കുന്നത് എത്ര എ പ്ലസ് അത്രയല്ല ചോ
ണ്ടാവ്ന്നേ നമ്മ നമ്മളന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഇതുവരെ കൂടുതൽ ടെൻഷന് കൂടെള്ളത് ചെയ്യാം
ഉ പിന്നെ ഇപ്രാവശ്യത്തെന്നൊക്കെ പറയുമ്പോ ആഹ ഇപ്രാവശ്യത്തെ വാല്യൂഷ നല്ല ടൈറ്റു ആണ് കുട്ടികൾക്ക ഒ അധികം അങ്ങന എ പ്ലസ് കിട്ടീട്ടില്ല നീ സിലബസ് മാറിയേണ്ടാണോ എന്താന്ന് അല്ല കുട്ടികൾക്കെ കുറവാണ് അതുകൊണ്ട് എത്രയോ കുട്ടികൾ ഫുള്ള് റീവല്വേഷൻ കൊടുക്കുന്നുണ്ട് കൊറെ പേര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞ റിസൾട്ട് വന്ന പിന്നെ ടെൻഷനാണ്
ആ എന്റെ അടുത്ത് നല്ലാം പഠിക്കുന്ന കുട്ടിയാണ് ബയോളജി സയൻസ് ആണ് ഓള് എടുക്കുന്നത് അഞ്ച് എ പ്ലസ് ഒന്നിന് പോയി ഇട്ട് ഓളനെ റിവാലേഷൻ കൊടു അ ഭയങ്കര സങ്കടം ആയിക്കുണു ആ ഒന്ന് പോയെന് കാരണം ഓളെ ഫ്രണ്ട്സിനൊക്കെ ഫുള്ള് എ പ്ല സ് ആണ് ഒരേമാരി നല്ല ഇതായിട്ട് പഠിക്കണ കുട്ടികളാണ്
ആഹ ആയന്നെ നല്ല പഠിക്കണ കുട്ടികൾക്ക് അതെ അവര് എക്സ്പെക്ട് ചെയ്യണത് അവര് കിട്ടില്ലെങ്കിൽ
ആ അപ്പ ഞാനന്നൊക്കെ പറഞ്ഞ ഞാനങ്ങനെ ഫുള്ളെ പ്ലസ് എക്സ്പെക്ട് ചെയ്യ അങ്ങനെല്ല കിട്ട ക കിട്ടെ അങ്ങനെയല്ല എന്താ പക്ഷെ എല്ലാരും അങ്ങനെ നല്ല പഠിക്ക പെക്ക കുട്ടികൾക്കെ ഭയങ്കര ഇത് ഉണ്ടാവില്ല ഓൽക്ക
ആ ഇപ്പത്തെ കുട്ടികൾക്കെ ആണെങ്കി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കുറവാണ് അവർക്ക് എന്ത്ണ്ടെങ്കിലും എല്ലാം കിട്ടി കിട്ടി ശീലിച്ചിട്ട്
ഒരേ പ്രശ്നം വന്നാത എങ്ങനെ ആ എങ്ങനെ ഓവർകം ചെയ്യുന്ന പോലെ ആലോചിച്ചില്ല എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റിയ അത് ചെയ്യാം അതാണ് സൂയിസൈഡ്ക്ക്
അതെ പക്ഷെ അത് ലൈഫ് പോവാ ചെയ്യുന്നത് ഉം അത ശരിയന്നെ ഇല്ല എന്തായാലും എക്സാംന്ന് പക്ഷെ അപ്പൊ നമ്മളുടെ ഇത് സെമ്മ് ഫുള്ളാ അപ്പം ഞൻ എന്താ ചെയ്യണ്ടേ ആ എക്സമ ഒക്കെ വെച്ച് വക്കണച്ചാ
നമ്മളെ പോലെ ആരും ആലോചിക്കുന്നില്ല
ഇല്ല നമ്മള എന്താ വെച്ചാ ആ ഇതായില്ലെങ്ക അടുത്തത് അങ്ങനെ വിചാരിച്ചു പോക കൊണ്ട് പക്ഷെ ആ ഒരു മെന്റാലിറ്റിയ ആണ് നല്ലത് ന്ന് തോന്നണ് ഉണ്ട് അതാുമ്പ വലിയ സ്ട്രെസ്സ് ഇല്ലല്ലോ അതെ അതെ ശരിയാണ്
ഈ എക്സാമി
എക്സാമായി
അതല്ലേ എക്സാമില് തോറ്റി എഴുതിയിട്ട് നമ്മളുടെ ലൈഫ് ഒന്നും ആവന്നില്ലല്ലോ
ഇല്ല അതൊരിക്കലും ഒരു ഉണ്ടാവും എ എന്തായാലും ലൈഫ് അതോടെ അവസാനിക്കുന്നില്ലല്ലോ എന്തായാലും പരീക്ഷണങ്ങൾ നേരിട്ട് ഇട്ടൊണ്ടേ ഇരിക്കണം അതിപ്പോ എക്സാമിലൂടെ ആണെങ്കിൽ അങ്ങനെ അത്രേയള്ളൂ
ഒരു പേപ്പറിന വാല്യൂ ചെയ്യാൻ പറ്റണല്ലല്ലോ നമ്മളത്
അതെ എന്തായാലും ഇപ്പത്തെ അത്യാവശ്യം ടഫ് ആകന്ന് തോന്നൂലേ ഈ പ്രാവശ്യത്ത സെമ്മ്
തോന്നുന്നു ഓരോ സമയം കൂടുതോടത്തോളം പഠിക്കാനുള്ള ഇത് കൂടല്ലേ
ആ പക്ഷേ ഈ ഒപ്പള്ളവർക്ക് ഈ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർക്കൊക്കെ ഇംഗ്ലീഷ്ന്ന് പറയ ആ ഇംഗ്ലീഷ് അല്ലേ സിമ്പിൾ അല്ലേ വെറുതെ കഥ വായിച്ചിട്ട് സമ്മർ ഏരിയ പോരെ ആഹ അങ്ങനെ ഒരു തോട്ടാണ് പക്ഷെ അവർക്ക് അറിയണില്ല അതില് സയൻസ് വരുന്നുണ്ട് ആ അതെ സയൻസ് വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട്ന്ന് നമുക്കെല്ലേ അറിയണള്ളൂ വെയ്യ തിയറീസ് ഒക്കെ
ദീണ്ടോള റിയ ഇംഗ്ലീഷല്ലേ സിംല്ലേ കൊറെ കഥട്ട പോ കഥ പഠിച്ചാ പോയറി എല്ലാരും
അതേ പഷേ ന്നമ്മക്കേ അറിളൂ ഞാനും വിചാര്ച്ച് സത്യം ന്നമ്മളെ അത് വിചാര്ച്ചിട്ടാണ് എട്ക്ക്ണത് ഇഗ്ലീഷ്
ഞാന ഒക്ക ആ പ്ലസ് റ്റു ത്തെ ഇഗ്ലീഷ് കണ്ടിട്ടാണ് ഞാന് ആ ആ സെയിം താണ് ഞാ പ്ലസ് റ്റു ത്തെ ഇംഗ്ലീഷ് അല്ലേ അതൊക്കെ അമുക്ക് പഠിച്ചാ കിട്ടുംന്ന്ള്ളത്ക്കാ ഞാ ട്തെ
അതാണ് ന്നമ്മളേ പെട്ടോയി പക്ഷെ ന്ന ബാക്കിള്ളോര് അതെ അങ്ങനെ ഒര് സംഭവം അയ്യോ സത്യം പർഞ്ഞാ പഠ്ച്ചേ അടങ്ങൂ അതെ അതെ ഏതായാലും ടി ടി സി കഴിഞ്ഞിട്ട് ഡിഗ്രി കൊർച്ച് സമാധാനത്തില് പോവാച്ച്ട്ടായിരുന്നു പക്ഷെ നല്ല സമാ ധാനാണ് എന്തായാലും എല്ലാത്തിലും പോരാത്തേന് ആ ഈയും പുതിഏ ഫോർ ഇയറും കൂടി ആയതോണ്ട് പ്രസന്റേഷൻ, പ്രോജക്ട്, ഇന്റേൺഷിപ്പ് എല്ലാ കണ്ണിക്കണ്ട സാധങ്ങളു ണ്ടാഉഓ ഒക്കതേ എക്സാമിന്റെ വേറൊര് വേർഷൻ ആണെന്ന് മാണെ പറയാ
വൈ വേ ല്ലെ പ്പ ഞി വെര്ണേ നമ്മക്ക് ഇന്റേൺഷിപ്പിന്റെ
അതേ അതാണ് എക്സാം ഇന്നാ പിന്നെ എഴുത്ആ ന്നല്ലത് എന്നാ പിന്നെ എഴുത്ആ ന്നല്ലത് ഇക്കി പറയാ നാ കിട്ടാത്ത
ഇച്ചും പറയാനാ കിട്ടാത്തെ ഏഴുതാണെങി അമുക്ക് എന്തേലു ഒക്കെ അറിയു ഞമു ക്ക്ങ്ങനെ ഓർത്ത്ട്ത്ത് എഴുതും കാരണം ചോയ്ക്കുബം പെട്ടൊന്ന് ഞാനെ ഇച്ചങ്ങെനെ ച്ചാല് കൊസ്റ്റ്യൻ ചോയ്ക്കാണെങ്കിൽ ഞാൻ പഠിച്ചതാണെങ്കി പോലും ഇച്ചോർമ്മട്ടൂല പെട്ടൊന്ന് ചോയ്ക്കുമ്പോ ച്ച് ടെൻഷനായിടറ്റ് മറക്കും ക്ഷെ എഴുതാണെങ്കിൽ അമുക്ക് ആലോയ്ച്ച് എഴുതിആലും ടൈമ് ണ്ടാഉം
അതെ എനിക്കതാണ് എക്സാമ് ആഉമ്പോ ന്നമുക്ക് എങ്ങനെലും ട് ഇട്ത്തെഴുതാ അങ്ങനെ വേറെ ന്നമ്ൺ പേപ്പർ ന്നോക്ക്ന്ന ആള് മാത്രല്ലേ നോക്ക്ണൊള്ളൂ എന്നുള്ള വിചാരത്തിൽ ന്നമുക്ക് എഴുതാം പക്ഷെ ചോദ്യം ചോയ്ക്കുമ്പൊ പെട്ടൊന്ന് ന്നമ്മളോട് ചോയ്ക്ക്ണ സമയത്ത് എക്സ്പെക്ട് എയ്യില്ലല്ലോ ന്നമ്മള് കാര്യങ്ങളൊന്നും അതേ ശെരി ആണ് എന്തായാലും ന്നമുക്ക് പിന്ന സംസാരിക്ക പിന്നീട് വിളി
ആഹ ശെരി
ശെരി മ്